ഹലോ ആഹ് ഇതാരാ
ഉം
ആഹ് നീതു ഞാന് പത്തനന്തിട്ട
ആഹ് ഓഹ് ഞാൻ കോട്ടയം
ആഹ് കോട്ടയാണല്ലേ ഇൻക്ക് ഭയ്ങ്ക്ര ഇഷ്ടാ കോട്ടയം ഞങ്ങടെ പതനംതിട്ടക്ക് തൊട്ടട്ത്തല്ലേ കോട്ടയം
ആഹ് അതെ അതെ നമ്മളെല്ലാം ഒരയൽ വക്കം കാരാണ്
അതെ എനിക്ക് ഭയ്ങ്ക്ര ഇഷ്ട കോട്ടയത്തെ കപ്പേം മീങ്കറിം ക്കെ ആഹ് ഞാൻ കോട്ടയത്ത് വന്നിട്ടൊണ്ട് കോട്ടയത്ത് ഞാൻ വന്നിട്ടൊണ്ട് അവിട്ത്തെ ഫുഡ് കഴിച്ചിട്ടൊണ്ട്
റിലേറ്റീവ്സ് ആരേലുണ്ടോ
റിലേറ്റീവ്സ് ആരു ഇല്ല കല്യണം ഒക്കെ കൂടാൻ വന്നിട്ടൊണ്ട് കോട്ടയത്ത്
അടൂര് ആഹ് എനിക്കും ആടൂരൊണ്ട് അടൂര്
ആഹ് അടൂരൊണ്ടല്ലേ അടൂര് ഞങ്ങ്ക്കടുത്ത
ങ്ങ പത്തനംതിട്ട എവ്ടായിട്ടാ
ഞാൻ പത്തനന്തിട്ടേല് കോന്നി കോന്നി മെഡിക്ക കോളേജ് ഇല്ലേ ആകെ പത്തനന്തിട്ടക്ക് ഒരു മെഡിക്കൽ കോളേജാ ഒള്ളേ ആഹ് അയിന്ടുത്ത
ശബരിമല സീസണൊക്കെ ആണല്ലേ.
ഉം ശബരിമല സീസണൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങളുടെ അവിടെ. പിന്നെ ശബരിമല സീസൺ ആണ്. ഇപ്പൊ രാത്രി ഇവിടുന്ന്, ഞങ്ങളിപ്പൊ പഠിക്കുവയ ഇവിടെ നഴ്സിംഗ്. പിന്നെ നാട്ടിലോട്ടോക്കെ പോവാൻ ഭയങ്കര പ്രയാസം ശബരിമല സീസണാ.
ആ ഞാൻ ഞാന ഞാന പഠിക്കുവ അവിടെ ബാംഗ്ലൂര്. അവിടെ സീസൺ സമയത്തൊക്കെ ട്രെയിനൊലൊക്കെ ഭയങ്കര തിരക്ക. നഴ്സിംഗ്
ആ നഴ്സിങ്.
ഇവിടെ ഭയങ്കര നാട്ടോട്ട് പോകുന്ന സമയ ആകുമ്പോത്തേനാണ് ഈ എനിക്ക് വൃച്ചിക മാസാന്ന് തോന്നുന്നു.
ആ ഞാനും പോന്നയോണ്ട് എനിക്കും അറിയ ഇന്ന് നല്ല തെരക്കായിരിക്കല്ലോ.
ഉം കന്യാകുമാരിന്നാ ട്രെയിന്.
ആ
ഒരു കോട്ടയത്ത കോട്ടയ ആവുമ്പഴാണല്ലോ ഏറ്റവും ആൾക്കാർ ഇറങ്ങുന്നത്. എന്നിട്ട് അവ്ടന്നല്ലേ ബസ്സ് കേറിയ പോന്നത്. പക്ഷെ ബസ്, കെ എസ് ആർ ടി സി ഒക്കെ ഇഷ്ടം പോലെ കാണും.
ആ. പിന്നെ എപ് ഈ കോട്ടയ ത്ത് എവിടാ ചെന്ന് എറങ്ങുന്നേ? ആ ഫുഡൊക്കെ കഴിച്ചു. ഉം.
ഞാൻ കോട്ടയത്ത്. ഇപ്പം നാട്ടിൽന്ന് ഇവിടുന്ന് പോകന്നുണ്ടെങ്കി, നേരെ പോയി റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്ത് എറങ്ങും. അവിടുന്ന് കോട്ടയത്തുന്ന് നേരെ കാഞ്ഞിരപള്ളിലുള്ള ബസ് കയറും.
കാഞ്ഞിരപ്പള്ളിയാണല്ലേ. ക്ക് ഭയങ്കര ഇഷ്ടാ കാഞ്ഞിരപ്പള്ളി.
ഞങ്ങളെ കോട്ടയത്തെന്ന. കോട്ടയത്തങ്ങനെ കാണാനും മാത്രം പ്രത്യേകിച്ച്, ടൂറിസ്റ്റ് എന്ന് പറയാനായിട്ട് എന്നാ, ഇല്ലിക്കട്ട് അറിയാവോ?
എവടാ?
ഇല്ലിക്ക കല്ല്.
കേട്ടിട്ടുണ്ട്. പക്ഷെ വല്യ പിടുത്തയില്ല.
ആ അത് ആ അത് ഇല്ലിച്ച കല്ല് ഉം അവടെ അതുണ്ട്. പിന്നെ കുമരകം. പക്ഷെ അതൊക്കെ കൊറച്ച് മുകൾ വശത്ത് മുകൾ ഭാഗ കോട്ടയത്തിന്റെ.
ഉം ഇതൊക്കെ ഞാൻ കേട്ടിട്ടൊണ്ട്. ഉം ഞങ്ങക്ക് കടലോ അങ്ങനത്തെ സംഭവൊന്നുല്ല.
അയ്യോ ഞങ്ങക്കൂല കടല് ഞങ്ങക്ക് കടലേ ഇല്ല. അത് പറഞ്ഞ് ആൾക്കാര് ട്രോളാക്കും.
ഞങ്ങളേം ട്രോളാറുണ്ട്. ഞങ്ങള് പിന്നെ, പത്തനംതിട്ട ഒരു പട്ടിക്കാടാണെന്ന എല്ലാരും പറയുന്നേ. അത് കേട്ട് കേട്ട് മടുത്തു.
ആകപ്പാടെ ഒരു നേട്ടം ഒരു റെയിൽവേ സ്റ്റേഷനൊണ്ട്.
ആ ഞങ്ങക്ക് റെയിൽവേ സ്റ്റേഷൻ ഒണ്ട് തിരുവല്ലയില്. പക്ഷെ ഞങ്ങൾ ചെന്ന് കേറുന്നത് ആലപ്പുഴ ചെങ്ങന്നൂരന്ന് ഞങ്ങള് കേറുന്നേ. ഞങ്ങക്ക് അതാ എളുപ്പം. ഞങ്ങക്ക് ഒന്നുടെ അടുത്ത് ചെങ്ങന്നൂരാ.
ഉം എറണാകൊളത്തൊക്കെ റിലേറ്റീവ്സ് ഉണ്ടല്ലേ?
ആ എറണാകൊളത്തുണ്ട്. എറണാകൊളത്ത് എന്റെ അച്ഛന്റെ ഫാമിലി റിലേറ്റീവ്സ് ഉണ്ട്. അത് കോട്ടയത്ത നിന്നൊരു ചേച്ചിയെ കല്യാണം കയിച്ച, അങ്ങനെ കോട്ടയത്ത് ഞങ്ങള് പോയി. കല്യാണം കൂടിയിട്ടുണ്ട്. ആ ഒരു ഒറ്റ തവണയെ കോട്ടയത്ത് പോയിട്ടുള്ളു.
ശൊ ചെറുപ്പത്തിലാ?
ഉം ചെറുപ്പത്തില. ഭയങ്കര ചെറുപ്പത്തി തന്ന.
ഉം അ അത് കയിഞ്ഞ് കോട്ടയം വന്നിട്ടേയില്ല.
പിന്നെ കോട്ടയത്ത് വന്നിട്ടേ ഇല്ല. പിന്നെ എറണാകുളം പോകുന്ന റൂ ട്ടൊക്കെ ആവുമ്പോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ കോട്ടയത്തോട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നാട്ടി പോകുമ്പോ ഇങ്ങനെ കാണും റെയിൽവേ സ്റ്റേഷൻ. അല്ലാണ്ട് ഇതുവരെ കോട്ടയത്ത് പോയിട്ടില്ല.
ആ അത് ഞങ്ങള് കപ്പ ഉം കപ്പ ഞങ്ങവിടെണണ്ടല്ലേ പത്തനതിട്ടയിലും ഇണ്ടല്ലോ പത്തനതിട്ടയിലും കപ്പ
ഉം നമ്മളെല്ലാം അയില് അയിൽ വക്കക്കാരാണല്ലോ
അതെ അതെ നമ്മൾ തമ്മി കൊറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങ് പോവുന്ന ആൾക്കാരാണ് പിന്നെ കപ്പ നമുക്ക് നമ്മക്ക കപ്പ ബിരിയാണി ഉണ്ട് കയിച്ചിട്ടുണ്ടോ
ഉം ഞാൻ കപ്പ ബിരിയാണി ഇതുവരെ കയിച്ചിട്ടില്ല പിന്നെ പിടീംയും കോഴീ അതെല്ലാം നിങ്ങടെ സൈഡാ
ഉം അതും അവിട എറണാകുള സൈഡ അവരുടെ അവരാണ് അ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്.
ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും പിയും കോഴിയ ഒന്ന ഞൻ കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോ ഞങ്ങള് പത്തനംട്ട ആല്ലോ ഞങ്ങെ ഞുടെ.... സൈഡിലൊന്നും ഇല്ല പിടിയും കോഴിയ അങ്ങനെ.
അതാ ഇപ്പൊ യൂട്യൂബിന്റെ കാലഘട്ടമല്ലേ.
എനിക്ക് ഭയങ്കര ആഗ്രഹംണ്ട് കഴിക്കണന്ന്.
യൂട്യൂബിലൊക്കെുകൊണ്ട് അടിക്കണം എന്നന്നിട്ടതൊണ്ട് കഴിക്കണം.
ഉം പിടിയും കോഴിയ അല്ലേ കോമ്പിനേഷൻ.
ഉം ചിലരുണ്ട് ചില വെജിറ്ററിയൻസ് കാടലക്കറി വെക്കും.
ആഹഹാ.
ശേ സെത്യ സെത്യ സംഭവംന്ന് നമ്മള് പിടിക്കയുക.
ആഹ
ഞങ്ങളുടെ അവിടെ ഈ ഈസ്റ്റർ ഈസ്റ്ററ്
ആഹ ഈസ്റ്റർന്നു
ആ ആ ടൈമിലാണ് ഞങ്ങളടെ വീട്ടില് ഇത് വെക്കുന്നത് എപ്പോഴെപ്പോഴും വെക്കത്തല്ല എപ്പോഴ എപ്പോഴും വെക്കുമ്പോ അതിന്റെ ആ ഒരു ഇതങ്ങ് പോവല്ലോ....
ആഹ
ഒത്തിരി ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടുമ്പോഴൊക്കെ വെക്കുമ്പോഴാണ് ഒരു വൈബ്ള്ളത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പിടി. സംഭവം അങ്ങനെ ഉരുള പോലെ ഉരുട്ടണം അപ്പ നമ്മളിങ്ങനെമ്മി ഇങ്ങനെ മാവി ഇങ്ങനെ സെറ്റ് ആക്കും എന്നിട്ട്. ഞങ്ങള കസിൻസ് എല്ലാം കൂടെന്ന് കുഴച്ച് കുെ കുഞ്ഞു റോള് പോലെ ആാക്കണം അത ഞങ്ങല്ലാരും ഒത്തിരി വേണം ഞല്ല എല്ലർക്കും കഴിക്കണ്ടേ അപ്പൊ ഇങ്ങനെ റോള് പോലെല്ലാരും ആ് അതെല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ചിട്ട്ഇങ്ങനെ ഉരുളിയറിയോ ഉരുളി വലിയ പാത്രം. ആഹ അത് നടുക്ക് വെക്കും എന്നിട്ട് ചുറ്റും ഇരിക്കും എന്നിട്ടാണ് നിങ്ങ പരത്തുന്നത് അതൊരു വൈബാ ന്നട്ട് മിറ്റത്തൊക്കെ രിക്കും നമുക്ക് ഫംഗ്ഷനോക്കെ വരുമ്പോ അടുപ്പ് കൂട്ടി ഉണ്ടാക്കുന്നുള്ളൂ അല്ലെ ഭയങ്കര പാട വേവാനായിട്ട്.
ഉം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുറത്ത് വെച്ച് ഉണ്ടാക്കുന്നതക്കെ അതക്കെ രസമല്ലെ ആഗ്രമുണ്ട് പിടിയും കോഴും കഴിക്കണം
പിന്നെ ഈ പിന്ന ആഹ അതെ ട്രൈ ചെയ്യണം നല്ല രസമാണ് ഫ്രണ്ട്സ് ഒ ക്കെ കൂടി വൈ്ബ് ചെയ്യ വേണം അപ്പൊ ഭയങ്കരള. പിന്നെ അത്യാവശ്യം ആൾാക്കാരുണ്ടെങ്കിൽ എ ഹെല്പ്ചെയ്യാനുണ്ടങ്കിൽ നല്ല രസ പണി നമുക്ക് അയില്ലെങ്കിൽ നമുക്ക് മടുക്കും.
ആഹ്
ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയ ഉണ്ട് അങ്ങനെ അടുക്കി പിടിക്കുക. ഉ് ഉരുട്ടണം അതുപോലെീ അടിക്കി പിടിക്കാതെ ഇളക്കൊക്കെ വേണം മമ്മി പറഞ്ഞേക്കാ അപ്പൊ അതൊക്കെ ഭയങ്കര പാടല്ലേ.
ആഹ അമ്മ എന്ത ചെയ്യുന്നെ.
അമ്മ ബ്യൂട്ടീഷ്യനാ
ഉം അപ്പം ഇയാളും ഭയങ്കര സുന്ദരി ആായിരിക്കല്ലോ ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ.
ഓ് അത്ക്ക വറുതെ അത്ക്ക വറുതെ കാരണം ചുമ്മ ആൾക്കാർ പറയുന്ന നമ്മൾ ഇങ്ങനത്തെ ബ്യൂട്ടീഷ്യന് അങ്ങനത്തെ ഡോക്
അല്ല പൊതുവെ ബ്യൂട്ടീഷ്യന്റെ മക്കളെല്ലാം ഭയങ്കര സുന്ദരികളാണല്ലോ
ആഹ അത് സെലിബ്രേറ്റികൾ അത് അങ്ങനെന്ന നോർമൽ ആട്ടുള്ള ആൾക്കാരൊന്നു ഒരിക്കലും അങ്ങനെ അല്ല കാരണം ബ്യൂട്ടി ഷൻ മക്കൾ എന്ന് പറുന്നത് ബ്യട്ടീഷൻ എല്ലാം അറിയാം സംഭവം മുഖത്തിട്ട്ഴിഞ്ഞൽ വരുന്ന ആഫ്റ്റർ എഫക്ട് എല്ലാം അറിയാം സൈഡ് എഫക്ട് എല്ലാം അറിയാം അപ്പ അതെല്ലാം നമുക്ക് ഇക്ക പറഞ്ഞു തെരും അപ്പൊ നമ്മള് ഇതൊന്നും ചെയ്യത്തില്ല നാഗ പടക്കൻ ചെയ്തത് തിരികെകിട്ടി
അതൊരു നല്ല കാര്യാല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് എരന്നേ
ആഹ് അത് ചുമ്മാ ഈ അതും ഇതും ഒക്കെ മാെഖത്ത് ഇട്ന്നതിനെ കാട്ട്ലും അല്ലേ അല്ലേ ആഹ് നാച്ചാെറൽ ആയിട്ട് പോണതാ നല്ലത്
ഇനി എന്തേലും ബ്യൂട്ടീഷ്യൻ ടിപ്സ് ഒക്കെ വേണെങ്കിൽ ഞാനും ചോയിക്ക വിളച്ച്
ആഹ് ഞാൻ വിളിക്കും എന്റെ അമ്മേനെ
ഇഹ് ഇഹ് ഇഹ് ഹ്
ഞാൻ വല്ല ടിപ്സും പാടി വന്നിട്ട് വേണം വല്ലോര്ടെ മൊഖം വല്ലൊആയി പോവാനായിട്ട്
ഉം പിന്നെ സിബ്ലിംങ്സില് ആരാ അനിയനാണോ ചേട്ടനാണോ ഉം അനിയന്റെ പേരന്നാ
അവൻ നിബിൻ
ഉം അവനിപ്പ എന്ത് പഠിക്ക്ന്നേ
അവനിപ്പൊ ഒമ്പതില് ഇപ്പൊ ഒം ഒമ്പതിൽ കേറി അവനിപ്പാെ എൻ സി സി യ്ടെ ക്യാമ്പ് നടക്കുവാ
ആഹ് ക്യാമ്പ് എങ്ങനെ ഉണ്ടവന്
ക്യാമ്പവന് ന്നാ കൊഴപ്പാെ ഇല്ല നാളെ അവൻ തിരിക്കും പത്തൂസ്ത്തെ ക്യാമ്പിന് ശേഷം അവൻ നാളെ തിരിക്കും
ഉം എൻ സി സി നല്ല എല്ലേ നല്ല ഫുഡൊക്കെ കിട്ടത്തില്ലെ പൊറോട്ടയും ബീഫും
അതും ആഹ് ഒര് രണ്ട് ദിവസം കൊണ്ട് പൊറോട്ടയും ഇതും കിട്ടി പിന്നെ ഇന്ന് ചിക്കനുണ്ട് പിന്നെ മാെട്ടയെക്കെ പുഴുങ്ങിയതുണ്ട്
ആഹ് എന്നച്ചാ ഈ പിള്ളേര് ഭയങ്കരായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കില്ലെ ഇവരെ അപ്പൊ ഇവർക്ക് നല്ല ഫുഡ് കൊടുക്കുവെന്നാണ് ഞാൻ കേട്ടിട്ട്ള്ളെ
ആഹ് അങ്ങനെ കൊഴപ്പം എന്നച്ചാ രാവിലെ വെളുപ്പിന് നാലരക്ക് എണീക്കണോംന്നെ
ഉം
അവൻ ഈ വീട്ടിൽ എട്ട് മണിയാവുമ്പം ഓട്ടോ കൊണ്ടേ വരുമ്പഴാ അവൻ എണീക്ക്ന്നത് ആഹ് അവനോട് നാലരക്ക് എഴ്ന്നേക്കാൻ പർഞ്ഞ് കഴിഞ്ഞ അവൻ വലിച്ച് കീറും
ഇക്ക് ഭയങ്കര ഇഷ്ട്ടാ ക്യാമ്പ് ഞങ്ങള് എൻ എസ് എസ് ക്യാമ്പ് ഉണ്ടായിന്നു ഞങ്ങൾ പ്ലസ്ടുവിന് അം പോയിട്ടുള്ളോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട്ട ആഹ് ക്യാമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ
വേറൊരു വൈബല്ലേ
ആഹ് ഇത് ഇത്രയും ഇതില്ലാട്ടോ ഇവൻ കഷ് ഇഷ്ട്ടപ്പെട്ന്ന പോലുള്ള സംഭവം ഞങ്ങക്ക് ഇല്ലാ ഞങ്ങക്ക് ഒര് ഏഴ് മണിയാമ്പൊ എണീറ്റാമതി ഡാൻസ് കൾച്ചർ കൾച്ചറാക്ടിവിറ്റീസ് അങ്ങൻത്തെ സംഭവം മാത്രെ ഉള്ളായിരുന്നു
ആഹ് പക്ഷെ ആംഇത്പ്പാെ അങ്ങനെല്ലേ ഇത് എന്നും ബൂട്ടും കോട്ടും ഒക്കെ ഇട്ടിങ്ങ് ഓടണം ചാട്
പക്ഷെ നല്ല രസവല്ലേ ഇയൂണിഫോം ഇട്ട് നിക്ക്ന്നത് കാണാന്
ഈ അവൻക്കത് രസ്വന്നൊല്ല പക്ഷെ അവനത് ചെയ്ത്ട്ട്ല്ലാതോണ്ട് കലിയാ ഞങ്ങൾ വിളിക്കുമ്പത്തേന് ഓ ഇട്ടു ഇട്ടു യൂണിഫോം ഒക്കെ ഇട്ടാണ് ബൂട്ടും എന്താ വെടിവെപ്പൊക്കെ ആയിരുന്നു എന്തോ ഇന്റമ്മേ ഞാൻ വീട് ചെല്ലുമ്പൊര് വെക്കേഷന് എന്നെ വെടി വെച്ച് കൊല്ലാേന്ന് ഒര്തോക്ക് കിട്ടാത്തതിന്റെ കൊറവേ ഒള്ളൂ ആഹ് ചെർക്കന് ഞാൻ നോക്കിയിട്ട്
ആഹ്
മോന് വികൃതി ഉണ്ട് സിബ്ലിംങ്സ് വല്ലോംഉണ്ടോ
എനിക്കുണ്ട് അനിയനുണ്ട് അവനിപ്പാെ പത്തിലാ എനിക്കറിയാൻ വയ്യ പഠിത്തൊന്നുംഇല്ല വെല്തായിട്ട്
കൊള്ളാലൊ പത്ത് ഓ ബിഗ്പോയന്റി പൊക്കോണ്ടിരിക്കുവാ
അതെ ഞാൻ രണ്ടു വർഷം പഠിച്ച് എറങ്ങുമ്പാെ അവന് ഇനിയും കോളേജ്ക് തെരോ അല്ലല്ല അവൻ കേരള സിലബസ്
ആഹ് അവിടെത്തന്നെ അട്ത്ത് തന്നെയാണോ
ഉം ഞങ്ങടെ വീടിന്റെ അട്ത്ത് തന്നാ
അവനെങ്ങനെയാ പോയി വെര്ന്നത് അപ്പോ അവനെങ്ങനാ പോയി വെരുന്നേ?
അവൻ ബസ്സ് ഇല്ലാ സ്കൂൾ ബസ്സിലാ പോയ്വര്ന്നെ എന്നാ ശെരി എന്നാ കേട്ടോ ഞങ്ങക്ക് സ്റ്റഡി അവർ ആയേ.
ആഹ് ശെരി ശെരി.